ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം
സുഖായിട്ട് പോണു അവിടെയോ
ഇവട സുഖം. ചായേക്ക കുടിച്ചോ
ചായേക്കെ കുടിച്ചു ആഹ് ചായേക്കെ കുടിച്ച് ഒരരമണിക്കൂറ് കഴിഞ്ഞ്.
എന്താ സ്പെഷ്യൽ?
ചായക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല. ബിസ്ക്കറ്റ് കപ്പ വറത്തത് അങ്ങനെയങ്ങെ സാധനങ്ങളൊക്കെ ചിപ്സ് ഒക്കെ ആയിരുന്ന്.
അത് ശരി
അവിട സ്പെഷ്യല് ആരുന്നോ ഇന്ന്?
ഇവിടേ മുട്ട പീങ്ങിയത് പിന്നെ ബേക്കറി ഇണ്ട്.
ആഹ് ആഹ് ആ ബേക്കറി ഇണ്ടല്ലേ
ഉം
ഒറ്റക്ക് നടത്തണെ
ഏഹ്
ഒറ്റക്കാണോ ബേക്കറി നടത്തണേ
അല്ലല്ല ബേഗ അങ്ങനെയല്ല ചായക്ക് കടി വാങ്ങികൊള്ളുന്നതാണ്.
ആഹ് ഞാൻ വിചാരിച്ചു നിങ്ങളും ബേക്കറി നടത്തുന്ന ആൾക്കാരാണെന്ന്
പിന്നെ എന്തക്കെ രാത്രിക്ക് ഫുഡൊക്കെ ക്കായോ
ആഹ് അമ്മയാ ഇണ്ടാക്കണേ
അത് ശരി
എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അതൊണ്ട്
അത് ശരി
ജോലിക്ക് പോണ്ടോ
ഇല്ല ഇല്ല ഇവിടെ നാട്ടിൽ തന്നെ വീട്ടി തന്നെ നമ്മുക്ക് വീട്ടത്തെ പണി - - തീരുന്നില്ല
പിള്ളേരൊക്കെ ഒക്കെയോ
പിള്ളാര് മൂന്ന് കുട്ടികളുണ്ട് വലുത് രണ്ടാണ് ഒരു പെണ്ണും വലുത് എന്താ പ്ലസ് ടു കഴിഞ്ഞ്
ഉം പ്ലസ് ടു കഴിഞ്ഞിട്ട് വേറെങ്ങും അഡ്മിഷൻ എടുത്തില്ലേ
കൗണ്ടിങ്ങിൻ്റെ അടുത്താണ് ഗ്രാഫിക് ഡിസൈനിങ്ങും
ആ ആഹ് ആ
ഉം ഏ
മെറിറ്റ് കിട്ടിയൊന്നു അഡ്മിഷൻ അലോട്ട്മെന്റ് വന്നപ്പോ
അല്ലല്ല അത് മോന് ഫീസ് ഫീ കൊടുത്താണ്ട്
ആഹ് ആ ചേർന്നു
ചേർന്നതാണ് അവിടെ മുത്രട്ടണ്ട് ചെറുത് രണ്ട രണ്ടാം ക്ലാസ്സില് രണ്ടാമത്തെ എട്ടാം ക്ലാസ്സില്
ആ വളരെ ചെറുതാണല്ലോ
ത്തിന
ആ ആ ഏ ഇവിടെ എനിക്ക് എനിക്കൊരു അനിയത്തിയ ഉള്ളത് ഞാൻ പഠിച്ചോണ്ടിരിക്കണൂ
അത് ശരി കല്യാണം കഴിഞ്ഞില്ല ആ അത് ശരി
അപ്പൊ ജോലിയൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ബോറടി ക്കില്ലേ
ഉം അമ്മക്ക് ഇവിടെ വീട്ടിലുണ്ടാവും ജോലി അങ്ങ് എടുക്കാത ഒറ്റ സ്വന്തം ആഹ് സ്വന്തം വീടവുമ്പോ പിന്നെ നമ്മക്ക് എല്ലാ പണിയും നമ്മൾ എടുക്കണ്ടേ ആരും സഹായിക്കാനുണ്ടാവില്ലല്ലോ
ആ ആ ആ മൂത്ത കുട്ടിക്ക് ക്ലാസ്സൊന്നും തുടങ്ങിട്ടില്ലല്ലോ
ആഹ് മോന് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞു പ്ലസ്ടു
അടുത്ത ഇപ്പൊ ചേർന്നേക്കണന്റെ ക്ലാസ് ഒന്നും തുടങ്ങിട്ടില്ലല്ലോ
അതല്ല ഇപ്പഴല്ല ചേർന്നതേ ഒരു വർഷാവാനായിപ്പോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആ പ്ലസ് റ്റു കഴിഞ്ഞുപ്പോ ഓന് അക്കൗണ്ടിംഗിനും ഗ്രാഫിക് ഡിസൈനിങ്ങിന്റതിനും
ആ ആഹ് ആ ആഹ് ഞാൻ വിചാരിച്ചു ഇത് ഇത്തവണ പ്ലസ് റ്റു കഴിഞ്ഞ ആളാണെന്ന്
അല്ലല്ല ഇത്തവണല്ല
മ് മ് അപ്പൊ എല്ലാരും നാളെ സ്കൂളിൽ പോകും
മ് നാളെ സ്കൂളിൽ പോകും സ്കൂളിൽ പോയെത് വൈനാരം നോ ക്കിയാമതി ഓനിന്നെ ഒര്മണിക്കൂറ്ത്തെ ക്ലാസ്ണ്ടാവുള്ളു, ഒന്നര മണിക്കൂർ
അത്രേ ഉള്ളൂ
മ് വല്ല്യോന്
കോഴ്സ് എങ്ങനെ അങ്ങൻത്തെ കോഴ്സാ?
അങ്ങനെ നിക്കാ പിന്നെ ഓനബടെ കടേ കേറീണ് അപ്പപിന്നെ അങ്ങട്ട് പോവും ജ്യൂസും കടേ കേറീണ് അ പ്പാ അത് കഴിഞ്ഞിട്ട് അങ്ങട്ട് പോകും
ഓ പാർട്ട് ടൈം ജോലി ചെയ്യണ്ടല്ലേ
ആഹ് ആഹ് ആഹ് അപ്പ താൽക്ക ആ താല് ക്കാലികം ഓന്റെ വണ്ടിന്റെ എണ്ണടീം തൊക്കെ കജ്ജോലോ
ഹാ ഞാനും അതുപോലെ ക്ലാസൊന്നും ഇല്ലാത്ത സമയത്ത് പാർട്ടടൈമിന് പോവേ രുന്നു ഇപ്പൊ ക്ലാസ്സൊക്കെ തൊടങ്യാരണം ആ ഞാനിവിടെ രു സൂപ്പർ മാർക്കറ്റില് പാർടൈം കേറിയേർന്നു പിന്നെ ക്ലാസ് സൊക്കെ തൊടങ്യെപ്പോ നിർത്തി
അതെന്തിനാ പഠിക്ക്ണ്
ഞാനിപ്പോ പി ജി
പി ജി ആ അഹ്ശെരി
അങ്ങനെ ഇല്ല ഇല്ല ആരൂല്ല
ട്ട്യാള് ആ
ആഹ് അതെ
അനിയത്തിയോ?
ആഹ് അവളും പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പ ജോലിക്ക് കേറാൻ നിക്കണു
ഏ അഹ്ശരി
അ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ആരണ്ടാക്കിയേ ചേച്ചിയന്നെ ഇണ്ടാ ക്ക്യെ
ഉം ഞൻ ഉണ്ടാക്കിയത്
അതുപോലെ കൊറെേ വെറൈറ്റി ഫുഡ് ഒക്കെ ഉണ്ടാക്കോ
ആഹ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും മന്തി ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും മജബോസന്ത ഉ
കേക്ക്‌ ഇണ്ടാക്കോ
കേക്ക് ഇണ്ടാക്കീന് അങ്ങനെ നമ്മക്ക് എന്താലൊക്കെ ഉണ്ടാക്കി ഞാൻ കുക്കർ ഉണ്ടാക്കിന് അയിന കേക്ക് ഉണ്ടാക്കണ്ടത ഒന്നന്ന് വാങ്ങിയട്ടെ അതരി ഇടെ കുക്കർല് ഉണ്ടാക്കും നമ്മടെക്ക ഒരു പിര്യാതിര ഉണ്ടാക്കണ
ബാക്കി ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും ക്ക
ആഹ പയൊ പയംപൊരി സമോസ പൊക്കവട ഇ നാല് ക അട്ലെ റ്റേ അങ്ങനത്തൊക്കെതാും
അതൊക്കെ കൊച്ചും നമുക്ക് ജോലിയ ഒെ ഒരു വരുമാനം ഒക്കെ ഉണ്ടാക്കാനൊക്കെപറ്റും
ആഹ പറ്റ പറ്റ ആ ഇന്റെ അസ്ം പറഞ്ഞപ്പോേ അവിടെങ്ങ ഇങ്ങനെ പുറത്ത്ു പോയപ്പടേ അവിടെല്ലാം അപ്പ ഞാൻ നിങ്ങത് നിങ്ങക്ക് ഇവിടെ ഉണ്ടാക്കിയാ മതി ഞാൻ തുടങ്ങിയൽ മതി ഇപ്പ പെണ്ണങ്ങ ഒന്നും കൂടി കച്ചോടം കുടിക്കും കൊ നാക്കെ പറ
ചക്കറിയ ഒക്കെ ഉണ്ടെങ്കി അവിടെ ഒക്കെ കൊടുക്കാലോ
ഉം അര കമക്ക് ഒയവായി നക്കാന നമ്മക്ക് വരത്ത പണി ഉണ്ടൊക്കെ വടമ്പൂത്തിന പിന്നെ സഹായത്ത നമ്മുടെ ക സൂഗ
ആഹ വീട്ടില് വേറെ ആരല്ലല്ലേ
അമ്മ നടക്കണം
ആ ആ
ങ്ങ വീട്ടിലുണ്ട് അനിയാനും എന്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട് അടച്ചി ഇളച്ചി ഉണ്ട് എടെ എപ്പറത്തെ വീട്ടിലാണ്
ആഹ ആഹ
ഉം
പിന്നെന്താ മഴയൊക്കുണ്ടോ
മഴ ഇന്ന് രാവിലെ ചെറുങ്ങന പെയ്ത് പിന്നെ മഴ പഴുതിയില്ല അവിടെ മഴ ഉണ്ടോ
ഇല്ല ഇവിടെ ഇപ്പ രണ്ടു ദിവസം ചേട്ട് മഴയൊന്നില്ല വെയിലാണ്
ഇന്നൊരു കല്യാണം ഇണ്ടായിന് കല്യാണത്തിന് പോയി വന്ന് ആ ഒക്കെ കൊറെ തിരുമ്പാന്ണ്ടായിനി.
ഉം ഉം
ആക്കൊ തിരുമ്പി മഴ പെയ്ത്, പിന്നെ ഇപ്പം വെയിലറച്ച്ണ്ട് ആ ഒക്കെ തോരി ഇടാണ്ട്. മക്കളെടുത്ത് വെച്ചണകണ്ട് പിന്നെ എന്താ വെയില് പോയി
വെയില് വന്നാലും ഭയങ്കര ചൂടാണ് ഇവിടെ
ഉം ഉം
ഭയങ്കര ചൂട് ഉച്ചക്കൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് വീട്ടില്, പക്ഷെ ഭയങ്കര ചൂട്. അകത്തേക്ക് ഭയങ്കര ചൂട് പോലെ. അങ്ങനെ
മഴ ആയിട്ട ട്ടും വെയിലായിട്ടും അങ്ങനെ കഴിഞ്ഞോണ്.
ഉം വെക്കേഷനായിട്ട് പുറത്തേക്ക് ഒന്നും പോയില്ലേ?
ഉം പുറത്തെ ജേഷ്ഠത്തിന്റെ വീട്ടിലൊക്കെ നിക്കാൻ പോയിട്ടുണ്ട്, അല്ലാണ്ട് ടൂർ ഒന്നും പോയിട്ടില്ല. അത് ഇങ്ങനെ അയിന് നമ്മള് മദർസ് ത്ത് ന്നാവും പിന്നെ ആഹ് പിന്നെ പോകാൻ കഴിയൂല്ല, അപ്പൊ പിന്നെ പത്ത് ദിവസായി വന്നിന് അതില് ഓരോ ദിവസ് എനക്ക് അനിയ നാല് ജേഷ്ഠത്തിയേളുണ്ട് അപ്പൊ ഒരാഴ്ച ജേഷ്ഠത്തിയോളെ വീട് ക്കെ ഇങ്ങനെ കറങ്ങി രണ്ടീസം രണ്ടീസം നിന്ന് ഇങ്ങനെ പോവും.
ആ മദർസയിലൊന്നും മുടക്കാൻ പറ്റൂല?
ഇല്ല മദർസ ഒഴിവാക്കെരുത് ന്നാ പറഞ്ഞത്. നമുക്ക് ഒഴിവാക്കാതെ പോവാണെങ്കി നമുക്ക് വ വിലവന്റെ സമ്മാനം കൂട്ടും കുട്ടികക്ക് എന്തേലുമൊക്കെ പിന്നെ ഒയി ആഹ് പിന്നെ ഒഴിവാക്കിയാല് കൊയപ്പൊന്നും ഇല്ല, പിന്നെ ആ ക്ലാസ്സ ങ്ങട് പോകുന്നെ ഉള്ളൂ.
ഓ ഓ പരീക്ഷയൊന്നുല്ലെ അപ്പ അവർക്ക്.
ആഹ് പതിനെട്ടാൻതീ എക്സാം തൊടങ്ങാ.
മദർസയിലെ
ആ മദർസല്
ഓ ഓ ഞങ്ങൾക്ക് ഇതുപോലെ പള്ളീല് പരീക്ഷണ്ടായി.
ആ അയ്ശെരി.
എനിക്കിപ്പൊന്നുല്ല പണ്ട് ഇണ്ടായിരുന്നു എല്ല ഞങ്ങൾക്കിതുപോലെ ഞ എല്ലാ ദിവസ ന്നും പോകണ്ട ഞായാഴ്ച മാ
ആങ്ങക്ക് ഞായറാഴ്ചനെല്ലേ പള്ളി ണ്ടാവുള്ളൂ കുർബാന ആ ആഹ് ആ
കുർബാനൊക്കെ എല്ലാ ദിവസവും ഉണ്ട് പഠിപ്പിക്കല് ഞായറാഴ്ച്ച മാത്രമേ ഉള്ളൂ
അയിന്റെ ജേഷത്തിന്റെ വീട്ടിന്റെ അടുത്തുണ്ട് വല്യ പള്ളിണ്ട് ക്രിസ്ത്യൻ പള്ളി അപ്പൊ അട്ക്ക് ഇങ്ങനെ പോണ് ഞായറാച്ച കൊറേ ആൾ കാര് പോവു ഇങ്ങനെ അവിടെ ചെന്നാ അങ്ങനെ കാണാം പോണൊക്കെ നമ്മള് നമ്മളഅവിടെന്ന ക്യ- ക്രിസ്ത്യൻ പള്ളില്ല നമ്മള അവിടെ കൊറച്ചട് പോണം സഥലത്ത് അവിടെ ണ്ട് മത്തെ പള്ളി
പിന്നെ വ വെറുതെ ഇരിക്കാ വീട്ടില്
ആ പ്പ പണി കഴിഞ്ഞ് നി വൈ ബാക്കൊടുത്താല് മാക്ക് കൊറെ എഴുതാണ്ട് ഒട്ടിച്ചാണ്ട് വെട്ടണം ഒട്ടിചാനക്കെണ്ട് ഉം അത് വട് വൃത്ത ചതുരും ത്രികോണവും പറഞ്ഞാണ്ട് വീടൊക്കെ വെച്ച് നമ്മെ കളഫോഡൊക്കെ വാങ്ങിക്കാനൊക്കെ വരക്കാനും ഒട്ടിക്കാനൊക്കെണ്ട് അപ്പൊ ഇന്നലെ പിന്നെ ഓട്ടിക്കാനൻ ഒന്ന് ഒട്ടിക്കയച്ചി ഇനിപ്പശന്നൊക്കെ വാങ്ങിക്കൊണ്ടോര്ണം
ആ അപ്പൊ സഹായിക്കണം അല്ലേ
ഉം അപ്പൊ നമ്മളന്നെ കുത്രക്കണേ കഴിഞ്ഞ പ്രാവിശ്യം അങ്ങനെന്നെ അപ്പ ഒന്നാംക്ലാസ്സ്‌ത്തേക്കാളും വർക്ക് രണ്ടാംക്ലാസ്സ്‌ക്കാ വര്ന്നേ ഒന്നാംക്ലാസ്സ്ത്ത് കഴിഞ്ഞാ രണ്ടാംക്ലസ്ക്ക്ണ്ടാവൂല്ല വിചാരിച്ചിനി ഇപ്പ അയിലേറൊക്കെ നമ്മക്ക് പ്പം വര്ന്നത്
അത് കൂടുതൽ കൂടുതൽ വരേള്ളൂ
ആ വരുള്ളൂ കൊറെല്ലാ കൂടാണേ നമ്മക്ക് ഇവിടെ എന്താവാ പിന്നെ
ഉം ഇവര് ട്യൂഷന് പോണ്ടോ
ആര്
വര്
ഇല്ലല്ല
വീട്ടിൽ തന്നെ ഇര്ന്ന് പഠിക്കും
ഉം വഴുപ്പ് ചേർതന്റെത് ഇപ്പം നമ്മക്ക് വായിൽ അക്ഷരങ്ങളൊക്കെ തിരിഞ്ഞു വരുന്നുള്ളു എൽ കെ ജി യു കെ ജി പോയില്ല ഇംഗ്ലീഷ് മീഡിയത്തിലാ ചേർത്തീനെ ഒന്നാം ക്ലാസ്ക് അപ്പം അക്ഷരങ്ങളൊന്നെയുതു ചിഹ്നങ്ങളൊന്നും അറില്ല ഇപ്പൊ മലയാളം ഏകദേച്ചാൽ കൊറെേ റെഡിയായി ഇനിയിപ്പോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്തൊക്കെ ശരിയാവാണ്ട്
ആ അപ്പ ആ കൊറെ നേരം ഇരുത്തി പഠിപ്പിക്കണ അല്ലേ
അ ശരിപ്പോ ടീച്ചറണ് പത്ത് മണിയാവകുമ്പോക്കെ എടുക്കാ എന്താ നേരത്തെ പറഞ്ഞയ്ക്കേണ്ടിന്നൊക്കെ അപ്പൊ ഒന്നാം ക്ലാസ്സിന് ടീച്ചർ പിന്നെ മനാത്തമാണ് കൂടിയക്ക പിന്നെ ഓക്ക് സാവധാനമാണ് സ്പീഡില്ല ഉം അപ്പൊ അയിനു കാണാൻ മാത്രല്ല ആണു ഏഴ വയ ന്ന പറയില്ല തടിയില്ല വലിപ്പല്ല ഉം ഇല്ലതിന്നെ
ശരിആവും
ആ ആ അപ്പൊ അഐകശ ഒരു പക്വത ആയിട്ടില്ല അപ്പൊ ഞാൻ അ മറ്റൊന്നും പറണം വെച്ചില്ല എൽ കെ ജി കെ പറ വെച്ചില്ല പിന്നെഓളി അങ്ങനെ പക്കാ അങ്ങ ചേർത്തി
ഓ ഓ പഠിക്കാനൊക്കെ എങ്ങനെ മടിയാണോ
വായ്പും മഡീ വച്ചാല് ഒപ്പം നിൽക്കണം അല്ലെങ്കി പുസ്തകപ്പിച്ചണ്ട് ഉം ഉം പുസ്തകത്തിച്ചാണ് പോക
ഉം എല്ലാ ദിവസവും എഴുതാനൊക്കെ കാണുവലോ
ആ് ഇതാണ്ട് ഡയറി ഇതാണ്ട് മൂന്ന് ഡയറി ഇതാണ്ട് പൊഞ്ഞ് വെള്ളി ശനി ഞായരും കൂടി മൂന്നവസത്തെ എഴുതനണ്ട്
മം ഉം
ആ പിന്നെന്താ അവിടുന്ന് കുറച്ച് പോവാത് വേണ്ടാമ്പ അത്ര കുറച്ച് പോ നടന്നു പോവാണ്ട ഇവപ്പും പോവാണ്ട് കുറച്ചവിന്ന്
ആ ആ ആ
ഉം പിന്നെന്താ
പിന്നെ ഇറന്നില്ല പ്രത്യേകിച്ച് ആ നോ ശരി
ആ ആ എന്നോശെ